ഹലോ ആ ആ കേക്കാ പറ്റ പറ്റുന്നുണ്ട് എന്താ അവിടെ കേക്കുന്നില്ലേ ആ എന്ത ക്കിണ്ട് വിശേഷം
ഇവിടെ നല്ല വിശേഷം എല്ലരും സുഖ
ആ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പതാ ഫ്രീ ആണ് ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ പോണെതേ ഉള്ളു
ആ ടൈം ആയിട്ടില്ല ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കു അല്ലെ
അതെ ഫുഡൊക്കെ രാവിലെ റെഡി ആവും ഹസ്ബൻറിനും പിള്ളേർക്കും എല്ലാവർക്കും ചോറും കൊണ്ടോണം രാവിലെ
ആ അതുകൊണ്ട് ആടി ആ ആ ഡ്യൂട്ടി രാവിലെ തന്നെ കഴിയും
ആ അതെ അതെ
ആ അതെ ആഹ് ഇവിടെയൊക്കെ ഫുഡൊക്കെ ആയിട്ടുണ്ട്ഫുഡ് കഴിച്ചിട്ടില്ല ഓരോരോ വർക്കിലാണ് പിന്നെ ഇപ്പൊ പണികളൊക്കെ ഒന്ന് ഒരുങ്ങി ഇപ്പൊ ഫോണിലേക്ക് ഒന്ന് ഇരുന്നതാണ് അപ്പൊ ഓരോ വർക്ക് ഉണ്ട് അത് ചെയ്യണം ഞാൻഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ട്യൂഷൻ എടുക്കണ കാര്യം അപ്പാ അതില് കുറച്ച് നണ്ട് ഇവനിങ്ങാകുമ്പോഴേക്ക് അത് ചെയ്യണം പിന്നെ മോക്ക് വയ്യ ആ അപ്പൊ എന്താ അവളെന്താണാവോ ഛർദ്ദിക്കുന്നുണ്ട് അപ്പം ആ ഇന്ന് രാവിലെ തന്നെ തുടങ്ങി ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല അപ്പൊ ഈവനിങ് ഒന്ന് കാണിക്കാൻ പോണം എന്നുണ്ട്
ആയിവംശ്
വയറുവേദന ഇണ്ട് ആ അതെ വയറുവേദന ഇണ്ട് പിന്നെ ആ രണ്ടും പ്രാവശ്യ ഒമിറ്റിംഗ് ചെയ്ത് അപ്പോ ഇനി എന്താ ലേ വല്ല ഫുഡ് ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥപരമായിട്ട് വയറ വൈയറലായിട്ട് എന്തെങ്കിലും ആണോന്ന് അറിയൂല അപ്പൊ കാണിക്ക ക്കട്ടെന്ന് രിച്ചു ഇപ്പൊ മഞ്ഞപി
കുട്ടികൾക്ക് എല്ലാം അതാ അതെ ഇപ്പൊ കുട്ടികൾക്കെല്ലാം ഉണ്ടായിറ്റുള്ള ക്കോറേ ശർദിലും അതെ ഇപ്പൊ ഞങ്ങളുടെ തൊട്ടപ്പുറത്തും കുഞ്ഞിന് രണ്ടു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ട്ടോ അങ്ങനെ കുഞ്ഞിന് കുഞ്ഞിന് നക്ക് രണ്ട് പട്ട ശർദ്ദിച്ചു അങ്ങനെ ഈ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പ്പഴാണ ആശുപ ഇത്രം നടന്നത് അതെ
ഓ അത് ശരി അതാണ് ഇക്കക്ക്
ഉണ്ടായിരുന്നുല്ലേ
അതെ ഒന്നാമത് കാ നമ്മളെ കാലാവസ്ഥ അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഫുഡ് ഇൻഫെക്ഷനും ഒരുപാട് വരാൻ ചാൻസുണ്ട് മയക്കാല അല്ലേ മക്കളെ സ്കൂളിലേക്ക് പോവ ഏതൊ രെ വയ്യാണ് പിന്നെ വര്യാന്നാ മക്കള് കേറുന്നന്ന് പറയാൻ പറ്റൂലേ അപ്പൊ സ്കൂളൊക്കെ അവര് സ്കൂ ഇട്ട് വന്നാ തന്നെ നല്ല വൃത്തിയിലാ നമ്മള് കൈകാര്യം ചെയ്യണം പിന്നെ സ്കൂളന് എങ്ങനെ അവര് ചെയ്യുന്നന്ന് അറിയില്ല നമ്മള് കാണുന്നില്ലല്ലോ ഫുഡ് പുട്ടിനെ കാത്തി ക്കെ കേ ആ കയ്യ് കഴുകി കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇപ്പ എങ്ങനെ പിന്നെ കുറെ കുട്ടികള് ഒക്കെ ഇപ്പോൾ സ്കൂളിൽ ലീവാണ് ഒരുപാട് കുട്ടികൾക്കുണ്ട് അങ്ങനെ നമുക്ക് ഇത് പകരാനും ചാൻസ് ഇണ്ട് കുട്ട് അണുക്കളെ ഏ സ്കൂള് പോകുമ്പോ നമ്മള് കുട്ടികളൊക്കൊയിട്ട് മിംഗിളാകുംല്ലേ ആ അതെ അതെ ഇന്ന് പോയിട്ടില്ല
ഇന്ന് പനിയ ശനിയാഴ്ച വൈകിട്ടാണ് പനിയുള്ളത് അതുകൊണ്ട് ശനിയും ഞ റസ്റ്റ്‌ എടുത്തപ്പോകും കുറച്ച് കൊറഞ്ഞു അങ്ങന ഇന്ന് ഇപ്പൊ സ്കൂളിൽ പോയി ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞ നമ്മൾ കുട്ടികൾക്കൊക്കെ പനി ആയ കൊണ്ട് ചെ ത്തില്ലല്ലോ നമ്മള് കൊറ
വിടത്തില്ല റസ്റ്റ്‌ എടുക്കും ഉ ഇപ്പ അങ്ങനല്ല ആ് അതുകൊണ്ടണിത് മൊത്തത്തി
ഇത് എല്ലാവർക്കും ആവുന്നത് ഞാൻ എന്റെ മോളോട് ചോദിച്ചപ്പോ പറഞ്ഞു
ആ
അതെ ഇള പിള്ളേർക്കെല്ലാം പനിയായിരുന്നു അങ്ങനെ ആയിരിക്കും എനിക്കും പനി വന്നേന്ന് എന്റെ മോളെ എന്റെ അടു തോ അന്നേരം ഞാ വിചാരിച്ച ഇപ്പം കുട്ടികള് വീ വീട്ടിലിരുന്ന ഭയങ്കരഹളവും കുര്ത്തക്കേടും വികൃതിയ ക്കായൊണ്ട് എല്ലാവരും മാക്സിമം കുട്ടികളെ സ്കൂളിൽ വിടും
സ്കൂളിലേക്ക് വിടുകയാണേ ഇപ്പ മക്കൾക്ക് ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ മദ്രസിലോട്ട് മോള് പോയപ്പോ തന്നെ എന്നോട് പറയുന്നുണ്ട് ഉമ്മ എനിക്കൊരു സുഖമല്ല ഛർദിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ വെറുതെ ലീവ് ആവണ്ടല്ലോ എന്ന് കരുതിയായിട്ട് രാവിലെ കുറച്ച നേരമല്ലേള്ളൂ മദ്രസെ രാവിലെ കുറച്ചു നേരം രണ്ട മണി കുറക്കള്ളൂ അപ്പോ ആ ഒരു ടൈമ് പോയി വരട്ടെന്ന് വിചാരിച്ച് പറഞ്ഞയച്ചതാ പക്ഷെ അപ്പോഴേക്കും അവിടുന്ന് അധ്യാപകെ വിളിച്ച് ആ് വിളിച്ച് പിന്നെ ആള് ഛർദ്ദിച്ചിട്ടുണ്ട് മോള് ഛർദ്ദിച്ചിട്ടുണ്ട്ന്ന് പറ പിന്നെ ഏട്ടം പോയി കൊണ്ട വന്നതാ
അതെ
പിന്നെ ഞാന് സ് കൂളിലൊക്കെ പറഞ്ഞച്ചീല അപ്പൊ അത് പകരുവേ അങ്ങനെ ഇപ്പോ സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സിൽന്നെ ആവണം ന്നില്ല വേറെ കുട്ടികളക്ക ആട്ട് ആ അതെ ക്ലാസ്സൽ തന്നെ ആവണെന്നില്ല അപ്പൊ ടീച്ചേഴ്സ് പറയാറുണ്ട് അസുഖങ്ങളുണ്ടലും പറഞ്ഞേക്കരുത് എന്നുള്ളത് പക്ഷെ ഓവറ ആവുമ്പോഴേ ന നമ്മള് അങ്ങനെ പറഞ്ഞേക്കാതിരി ക്ക കുറച്ചൊക്കെയ ആണ് നമ്മ പറഞ്ഞേക്കും അതാണ് നിങ്ങള് പറലമ്പോ അലമ്പാവു ളെ അതാണ് പ്രശ്നം ആഹ പിന്നെന്താ അവിടെന്ന് മഴുണ്ടോ ആഹ അതാണ് താണ്
ന്നുംല്ല ഇവിടെ നല്ല അന്തരീ വിഷയം വയ്യ
ഇന്ന എല്ല എടത്തും സെയിംമാണല്ലോ ആ അതെ അതെ നല്ലാം ഒണ വെച്ചുല്ലേ വെയിൽ ഇറക്കുമ്പോ ഒരുപാട് പണിയെ ടുക്കാൻ തോന്നൂല്ലേ അതായത് അത് നല്ലൊരു വൃത്തിയാവും മഴയത്ത് പിന്നെ ആകുമ്പോ നമുക്ക് പൊറത്തയിറങ്ങാനും മടിയാവും ഇങ്ങനെ എല്ലായിടത്തും വെള്ളം നിക്കുമ്പോ കേലോ
ആ് ഞങ്ങടെ ഇവിടെ ആണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ അടിപ്പിച്ച ഒരു രണ്ട് മൂന്ന് ദിവസം മഴ പെയ്താല് റോഡിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം നിൽക്കും കേട്ടോ ഇങ്ങനെ ഊറ്റിറങ്ങുന്ന പ്രദേശമാണ് ആ അതുകൊണ്ട് പക്ഷെ ഒരു ഉപകാരമുണ്ട് നമുക്ക് ഉണക്കായാലും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല പക്ഷെ അടുപ്പിച്ച് രണ്ടു മൂന്നാല് ദിവസം ദിവസയൊക്കെ മഴ പെയ്യുമ്പോ റോഡിലൊക്കെ ഇങ്ങനെ ഊറ്റ് ഇറങ്ങും അങ്ങനത്തെ സ്ഥലംയായൊണ്ട് നമ്മുക്ക് ഈ മഴ പെയുമ്പോ മുറ്റത്തോട്ടോന്നും ഇറങ്ങാൻ തോന്നത്തില്ല കുട്ടികളൊക്കെ വിളിക്കാൻ പോവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ വ വഴുക്കല് ഉണ്ടാവോ വഴുക്കല് വെള്ളം ഇങ്ങനെ നിന്നതുകൊണ്ട്
ഇല്ല വഴുക്കില്ലില്ല നല്ല തെളിനീര് പോലത്തെ ഊറ്റി വരുന്ന നല്ല നല്ല വെള്ളി വെള്ളമാണ് നല്ല വെള്ളം നിർത്തിലുള്ള വെള്ളം ആ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ മണ്ണിന്റെ മണ്ടയികൂടെ അതിലുടെ ഇങ്ങനെ ഒഴുകി കുഞ്ഞയാരിവിപോലെ ഇങ്ങനെ ഒഴുകി പോവും ഒഴികി ഇടാൻ പ്രത്യേക ഇങ്ങനെ ആ റോഡിലൂടെ ആ നല്ല രസം
ആ അതെ വെള്ളക്കല്ലേ ആഹ ആഹ ചിറ ആഹ ശരി വെള്ളത്തിനൊന്ന നിങ്ങക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല
ഇല്ല ഇല്ല വേനൽ ആയാലും വേനൽ സമയത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നില്ല ഇഷ്ട്മം പോലെ വെള്ളം ഉണ്ട് പിന്നെ അപ്പുറത്തെ ഒരു വീട്ടിലും മോട്ടർ ഇട്ടേക്കുന്നത് ഞങ്ങൾ രണ്ട കൂട്ടരും ഞങ്ങള കെണട്ടീന്ന് വെള്ളം എടുക്കാൻ പിന്നെ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ ഓര്മ്മ ഒറ്റക്കാ താമസം മക്കളും കുട്ടികളും ഒന്നുമില്ല കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ആ അമ്മയും ഞങ്ങടെ കിണറ്റിന്നാ കിണറ്റിന്ന അപ്പ ഞങ്ങള് മൂന്ന് പേരും ഞങ്ങടെ കിണറ്റിൽ - കിണറ്റിന്നാണ് വെള്ളം ഇടുക്കുന്നെ
ആ ഹ ഓക്കെ ഓക്കെ ആ വെള്ള നമ്മ എത്രയും കൊടു നക്കുന്നവരെ നമുക്ക് ഉണ്ടാവുയുള്ളൂ വെള്ളത്തിനൊക്കെ ആര് ബുദ്ധിമുട്ടിയാലും നമ്മള് കൊടു ക്കണം ആ ക്ഷമല്ലാത്തത് ആ അതാണ് വെള്ളൊക്കെ ചേരാ ഉണ്ടാവു വെള്ളക്കെപോ നമ്മൊക്കെപ്പ എന്റെ വീട്ടിലെ വെള്ളത്തിനു നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥല അവർക്ക് ഈ ജപ്പാനീസ് കുടിവെള്ളണ്ടല്ലോ അതൊക്കെ ആഴ്ചയിയില് മൂന്ന് ദിവസ- അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ അടുത്തൊന്നും അങ്ങനെ കിണ അവിടെയൊന്നും അങ്ങനെെച്ചിട്ട് കാര്യല്ലേ കിട്ടൂല വെള്ളം കിട്ടൂല പിന്നെ അവിടെ കുഴൽ ആ അടിക്കണൊക്കെ ഉണ്ട് എന്റെ വീടിലെ സ്വന്തം വീട്ടിലെ ഇവിടെ കെട്ടിച്ചോടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പിന്നെ മുറ്റത്തെന്നെ കിണറക്കെയുണ്ട് ഏത് ടൈമിലും വെള്ള ണ്ട് നല്ലെ വെള്ളം ഉണ്ട് ണ്ടാവും ആഹ നല്ല മഴൊക്കെ പെയ്താല കെൻറ്റില് നല്ല വെള്ളം കൂടും
ആ ആ ഇവിടെ അങ്ങനെട്ടോ നല്ല മഴ ത്തുന്ന സമയത്ത് നമ്മുക്ക് ഇങ്ങനെ കോരി എടു ക്കാം വെള്ളം കി
ആ കോരി എടുക്കാം അതെ പിന്നെ ഫുള്ളായിട്ട് അലമാറ കെട്ടിയ തൊ ണ്ടന്നെ പേടിക്കാനില്ല പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയില അറച്ച അത് താണും പോവുന്നെള്ളു ഏ അതുകൊണ്ട് പിന്നെ നറഞ്ഞൊഴിക്കുമ്പോ ഒരു രസ പ്പ കാണാന് നല്ല മഴ പെയ്യണം നല്ല ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാ ലീ സം അഞ്ചീസൊക്കെ മഴ പെയ്യണെങ്കില് പെട്ടെന്നറിം
ആഹ് അതെ
ആഹ് അതെ ഇന്നിപ്പ നീ പുറത്തൊക്കെ പോണ് ണ്ടോ
ഇന്ന് ഇനിയിപ്പോ കുട്ടികളൊക്കെ അതിന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് നമ്മള് പുറത്തെ എവിടെയെങ്കിലും പോയാൽ സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ ഇവിടെ ഒരു ബഹള വായിരിക്കും
ആ ബഹളം അഹ് ശരിയാ പെട്ടെന്ന് മനസിലാവും
ക്കുമ്പോ അതെ വീട്ടിൽ നിക്കുമ്പോ ഞാൻ ങ്ങനെ ത്തൊന്നുല്ല കണ്ണ്എഴുതത്തില്ല പക്ഷെ എവി എവിടെങ്കിലും പോകുമ്പോ നമ്മള് കണ്ണ് ഒക്കെ എഴതിയല്ലേ പോ എന്നാ പ്പം നോക്കും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടങ്കി അന്നേരം മനസ്സിലാവും എവിടെ പോയിന്ന് ചോദിക്കും
ചോദിക്കാ ശരിയാ അതെ ഞ ഞാൻ പിന്നെ ആ അതിന് പിന്നെന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ട്യരും പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രാവ തന്നെ ചെയ്യേണ്ട്യേരും കാരണം പിന്നെ ഒന്നിങ്കിവേ കൊണ്ടോവ അല്ലെന്തെവാങ്ങി കൊടുക്ക എന്നാലതെ റെഡി ആവുള്ളൂ അതെ പാട്ടൊക്കെ ഇഷ്ടാണോ കേൾക്കാനും പാട്ട് പാട്ടൊക്കെ കേക്കാന്ഇഷ്ട്ടാണ്. പാട്ട് പാടുന്ന ആളാ
എന്തുവട അതെ അതെ ആ പാട്ടെക്കെ കേക്കാറുണ്ട്. എനക്ക് അങ്ങനല്ല നമ്മുടെ മൂഡ് അനുസരിച്ച് ച്ചാ പാട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ വി ക്ഷമത്തിനുള്ള ഒരു പാട്ട് കേൾക്കണം.
ത നല്ല സാഡ് പാട്ട് കേൾക്കും. അതെ യാണ് നമ്മളെ പാട്ട് വരിക. വെറും കെ ഇപ്പൊ നമ്മളൊരു വല്ലാത്തൊരസ്ഥയി നൽക്കുകണെങ്കിൽ നമ്മൾ എന്താണ് സാഡ് സോങ് ഒക്കെ പയ ഓർമ്മകിലേക്കൊക്കെ പോവും ഏ അല്ലെ നമ്മള് ചില്ലേ നിൽക്കുവാണങ്കില് നമ്മളെന്താണ് നല്ല നമുക്ക് ചാടാൻ പറ്റും അതായത് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റ രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇടാൻ പറ്റിയ പാട്ടൊക്കെ ആ നമ്മള് സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സിലൊക്കെ അവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആവും. ചെയ്യാം അതാണ് വൈബായിട്ട്. പിന്നെ ഫിലിംസ് ഒക്കെ ആരെ ഇഷ്ടപ്പെട്ട ആ
എനിക്ക് എനിക്കിഷ്ടം മോഹൻലാലിനെയാണ് കേട്ടോ ലാലേട്ട ട്ടനെ
ഓ ലാലേട്ട ഫാനാണല്ലേ ഒക്കേ ലാലട്ടന്റെ ഫിലിംസൊക്കെ ഓ ലാലേട്ടന്റെ ഇതൊക്കെ കാണോ ഫുൾ ഫിലിം ഏത് ഇതുവരെ ഇറങ്ങിക്ക കണ്ടോ
ആഹ് കണ്ട് കണ്ട് ഞങ്ങളീ ഈ അടു അടിത്തിടയ്ക് പോയി കണ്ട് ദൃശ്യം ത്രീ
ആഹ് ദൃശ്യം ത്രീ ആ എങ്ങനെയുണ്ട്
നല്ല മൂവിയാണ് കേട്ടാ പോയി കണ്ടില്ലെങ്കി പോയി നല്ല മൂവിയാണ് നല്ല മൂവി
ആഹ് അത് അതായത് വണ്ണും ടൂും നമ്മള് നല്ല ഫിലിം പ്പ ആരോ പറഞ്ഞു കൊറെേ ആൾക്കാര് കണ്ടോല്ലൊക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോ കണ്ടു മൂന്ന് അത്ര പ്രതീശിച്ചച്ച് പോവണ്ട ഇപ്പൊ അതിനെ ജിത്തു ജോസഫ് സാർന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊ ഒരു ഇന്റർവ്യൂൽ വണ്ണും ടൂവും സംബന്ധിച്ച് ത്രീയ അത്ര എസ്പെക്ട് ചെയ്യണ്ടാന്നുള്ളത് അങ്ങനെ
അല്ല അങ്ങനെയൊക്കെ കണ്ടിട്ടായിരുന്നു ആ ഇപ്പം കൊറേ ഞാനും ഫോണിനാതൊക്കെ റിവ്യൂസിനാത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഹസ്ബന്റിന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയി കണ്ടിട്ടൊക്കെ പറഞ്ഞു നല്ല മൂ വിയാണ് നല്ല മൂവിയാണ് അങ്ങനെയാണ് ഞങ്ങൾ രാത്രി ഒമ്പപതരക്കത്തെ ഷോയ്ക്ക് ഒക്കെയാണ് പോയത് കാണാൻ കുട്ടികളൊക്കെ ആയിട്ട് സ്കൂള് തുടങ്ങിയ ആദ്യത്തെ ദിവസം
ആഹ് ഓക്കെ അപ്പൊ പൊളിയാണ് ആ വണ്ണും ടൂവിന് അപേക്ഷയ ഇനിയിപ്പോ പുതിയൊരു ഫോർ പാർട്ട് വരാൻ ചാൻസ് ഉണ്ടോ അതിലെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും
അതെ അതെ അങ്ങനാണ് മൂവിയുടെ ക്ലൈമാക്സ്
ആഹ് അതെ അപ്പൊ എന്നന്നെ ഫോർ വരാൻ ചാൻസ്ുണ്ട് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ലാലട്ടൻ ഫാനാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെെട്ട നടിയേതാ ആക്ട്രസ്സ്
നടീന്ന് പറയുമ്പോ എനിക്ക് എല്ലാരും ഒരുവിധമൊക്കെ ഇഷ്ടമാണ് പക്ഷെ നടനോട് മാത്രം പിന്നെ വിജയിയൊക്കെ ഇഷ്ടാണ് നടൻ
വിജയ് വിജയ്ക്ക് ഇപ്പം പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായില്ലേ
അതെ അതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയതല്ലേ
ആ അതെ അതെ അത് വിജയ് സൂര്യ അതൊക്കെ എനിക്ക് തോന്നണ തമിഴകത്തിലുള്ള ഒട്ടുമിക്ക നടന്മാരും ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്താളാണ് നമ്മളെ പ്രളയത്തിന്റെ ടൈമിലൊക്കെ ഒരുപാട് നടന്മാര് പിന്നെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ
ആഹ് അതെ അതെ
അതെന്നെ ആ ഓക്കേടാ ശരി താങ്ക് യു